എന്തൊക്കെണ്ട് വിശേ ആഹ് കേൾക്ക്ണ്ട് എന്തൊക്കെയ്ണ്ട് വിശേഷം സുഖല്ലേ
ആഹ് സുഖം സുഖാണാ
അവിടില്ലേ ഞാൻ സുഖം
ആ ആ ആ ചായ കുടിയൊക്കെ കയിഞ്ഞു ഇങ്ങനെയിരിക്കുന്നു ഫുഡ്‌ ഇന്ന് ചപ്പാത്തിയായിരുന്നു
അതെ പിന്നെ ഇപ്പുച്ചക്കുള്ളതൊക്കെ പ്രിപ്പറേഷനൊക്കെ ആയോ റെഡിയായോ
ആ ഉച്ചയ്ക്കുള്ള പ്രിപ്പറേഷൻ എല്ലാം റെഡിയായിട്ട്ത് എവിടെ ഇരുന്നിട്ടുണ്ട് ജോലിയൊക്കെ അയിന്ന് കുറച്ച് വൈ യിൽ ല്ലേ ആഹ് ആ ഞാൻ അഞ്ച്മണിയാകുമ്പോഴത്തേക്ക് കിച്ചണിൽ കേറും രാവിലെയാവുമ്പൊഴത്തെക്കും മക്കൾക്ക് മദ്രസെ പോണം പള്ളില് പോണം അപ്പോ ആ ഫുഡ് കഴിച്ചിട്ടെന്നെ പോണെ മോന്
ആഹ്
പിന്നെ മോന് ഫുഡും ചായയും കൊടുത്തിട്ടായി വന്നിട്ട് പിന്നെ സ്കൂളില് പോണ്ടേ അപ്പോ അവർക്ക് ഉച്ചക്ക് ഫുഡൊക്കെ കൊണ്ടോണം അപ്പോ അതുകൊണ്ട് ഏഴര എട്ട് എട്ട് മണി എട്ടര മണി ആവുമ്പൊഴത്തേക്ക് പണിയെല്ലാം ഏകദേശം കഴിയും
ആഹ് എന്റെതുപോലെ ചോറൊന്നായിട്ടില്ല ഞാൻ രാവിലെ ഇപ്പത്പോലെ ചായും ചപ്പാത്തിയും കടിയൊക്കായി കുടിച്ചു മോളെ പറഞ്ഞയച്ചു ഇനിയിപ്പോ പത്ത്മിനിറ്റ് ഒന്ന് ഫോണിൽ ഫ്രണ്ടിനൊക്കെ സംസാരിച്ചിരിക്കുവാണ് പിന്നെ എന്നിട്ട് വേണം ഇനി ചോറും കറിയൊക്ക്ണ്ടാക്കാൻ അന്ന് എനിക്ക് ഞാന് ചോറിനങ്ങനെ വാരാനൊന്നുമില്ല.
ഇല്ല ആഹ്.
പിന്നെ തുടക്കാനൊന്നുല്ല തൊടക്കലൊക്കെ രണ്ടിസം കുടുമ്പോഴേ തൊടക്കലുള്ളൂ ചളീന്നും ഇണ്ടാവല്ലില്ല.
ആ പിന്നെ ഇത് ഇന്ന് കൊറച്ച് വെയിലല്ലേ അപ്പൊ. രാവിലെപ്പൊ തുണിയെല്ലാം കഴുകിയിട്ടു അകോ എല്ലാം തൂത്ത് എല്ലാം വൃത്തിയാക്കിയൊക്കെ ഇട്ടു.
ഞാൻപിന്നെ തിരുമ്പല് ഇബുക്ക് തിരുമ്പ്ണില്ല കരുതിയിട്ടാണ്. തിരുമ്പാനുള്ളതൊക്കെ ഇന്നലെ തിരുമ്പി കുളിഞ്ഞപ്പോ ഇന്റെയും മോള തന്നെയുള്ളൂ അത് ഇപ്പോ രണ്ട്കൂട്ടെല്ലുള്ളൂ പിന്നെ മിഷീ ബസ്സില്ലേനും അപ്പപിന്നെ ചോറും. കറിയും മാത്രം ഉണ്ടാക്കിയമതി ഉപ്പേരിം വെക്കണം മീൻ കിട്ടിയിട്ടില്ല. ആഹ് ആ.
ആ അപ്പൊ അതുകൊണ്ട് പണി യെല്ലാം കഴിഞ്ഞ് ഞാന് മക്കളെ കൊണ്ടാക്കുന്നത് ഞാനാണെ ബസ്സിൽ വിടാന് ഒ ഓ ലേറ്റെ ബസു കാ ഇല്ലീല്ല കൊറച്ചു ദൂരം പോയാ മതി പക്ഷെ. ബസ്സ് ആ രാവിലെ ആറ് ആറരമ ണിയാവുമ്പോ ഇവിടെ എത്തും. ഇവിടെ ലാ അതിവിട കുറച്ച് ബ്ലോക്കിങ്ങ് ബ്ലോക്കാണെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഏഴ മണി കഴിഞ്ഞാൽ ഇവിടുന്ന് അപ്പറത്ത് അപ്പറത്തെ റോഡ് വാക് കട്ടു ചെയതുവേണം വരാൻ അപ്പൊ ആ റോഡ് കട്ടു ചെയ്ത് വരണമെങ്കിൽ കുറേ നേരം പിടിക്കും.
അല്ല അപ്പം പിന്നെ എന്താണ് മദ്രസ്സേക്ക്
മദ്രസ്സാ രാവിലെയാണ് മദ്രാസ്സ് അതുകൊണ്ട് ഞാന് കൊണ്ടാക്കും. ഞാൻ വണ്ടിയുണ്ട് അപ്പൊ അതിലെ ഞാൻ കൊണ്ടാക്കും ഞാൻ എട്ടര മണിയാവുമ്പോ ഇവിടുന്ന് പോയാല്. എട്ടേ മുക്കാലൊക്കാകുമ്പം അവിടെത്തും അടുത്തന്നെയാണ് മൂന്ന് സ്റ്റോപ്പ് ഇപ്പറമാണ്. അപ്പം പിന്നെ അതുകൊണ്ട് പ്രശ്നമില്ല ബസ് വിടുന്നില്ല. പിന്നെ വൈകിട്ടായാലും മൂന്ന് മണിക്ക് ഇവർക്ക് ക്ലാസ്സ്. മൂന്നേ പത്താകുമ്പം ക്ലാസ്സ് കഴിയുന്നത് ഇവിടെ എത്തുമ്പഴത്തേക്ക് ആ അഞ്ചരമണിയൊക്കെ ആവും അ അപ്പം അതുകൊണ്ട് അതും ഞാനെ വൈകിട്ട് പോയി വിളിച്ചോണ്ട്‌ വരും, അപ്പോരു.
അതെ അതെ ഞാനങ്ങനെതന്നെയാണ് ആദ്യം ഫുൾ ടൈം കു കുട്ട്യോളെ കൊണ്ടാക്കാൻ പത്ത് മിനിറ്റീരെ നടന്ന് അങ്ങട്ടെ പത്ത് മിനിറ്റ് ഇങ്ങട്ട് പത്ത് മിനിറ്റുകൊണ്ട് വീട്ടിലെത്തും. പക്ഷെ ഒരു കെറിയ കേറ്റമുണ്ട് പക്ഷെ ആ കേറ്റം കഴിയുമ്പേക്കും ഭയങ്കര കെതപ്പ്. പോണം ഭയങ്കര കേതപ്പെന്നും വെച്ചാലും പോരാ നമ്മക്ക്. സംസാരിക്കാൻ ഒന്നും കഴിയില്ല അങ്ങനെ കേതപ്പ്, ആ ഒരു കയറ്റം കേറി കഴിഞ്ഞാല് അങ്ങനെ ഒരു കാല് മുട്ട്. ഇങ്ങനെ എല്ലുതേയ് മാനം ഒക്കെ ആയപ്പം ഞാൻ എന്റെ ഇതുപ്പെ കഴിഞ്ഞ വർഷം മുതൽക്കേ മോൾക്ക് ഓട്ടോറിക്ഷാ എൽപ്പിച്ചു പിന്നെ മൂ ഇറ്റങ്ങൾക്ക് ഇതു പോലെ ബസ്സിനെ അന്നേ പോയിന്നത് ഇതി കൂടെ ബസ് പോകുമ്പോ രണ്ടപേരും കൂടെ അപ്പുറത്തന്നെയാണ്. അതു തന്നെ അപ്പൊ സ്കൂളിൽ ബസ്സിനു കേറി പോം ഇപ്പൊ മോൾക്ക് ഓട്ടോറിക്ഷേൽപ്പിച്ചിരിക്കയാണ്.
ആ ഞാനും അങ്ങതന്നെയാണ് മദ്രസ്സാ വൈകിട്ടായ ടൈമിൽ ഇവർക്ക് പൂവാൻ പറ്റൂല്ല, മദ്രാസ് നാലു മണിക്ക് തൊ തൊറന്നാൽ ഇവർ എത്തുമ്പോ അഞ്ച് മണിയാവും. മദ്രസേലൂ പോവാൻ പറ്റില്ല അപ്പം അത്രയും ക്ലാസ് നമുക്ക് മിസ്സായില്ലേ? അതുകൊണ്ട് ഞാന് അതുകൊണ്ട് ഞാന് വിളിക്കാൻ പൊയ്ക്കൊ ണ്ടിരുന്നു അപ്പം ഹസ്ബൻറ് പറഞ്ഞു നീ ഇങ്ങനെ ഡെയിലി വിളിക്ക് ക്കാൻ ബസ്സിലു പോവണ്ടാ നീ വാ പോയി പഠിക്ക് ഡ്രൈവിംഗ് പഠിക്ക് എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ആ. ഞാൻ പിന്നെ ഡ്രൈവിംഗ് പഠിച്ചിട്ടാണ് ഞാനിപ്പോ വണ്ടി എടുത്ത് ബ്രദറിന്റെ ബ്രദറില്ലേ ബ്രദർ ദറെ പൊറത്താണ് അപ്പൊ ബ്രദറിന്റെ വണ്ടി വീട്ടിലുണ്ട് വെറുതെ ഇരിക്കുന്നു പിന്നെ ഞാൻ. ആ സ്കൂട്ടി രണ്ടും പഠിച്ചു പക്ഷെ കാറു നല്ലപോലെ തെളിഞ്ഞിട്ടില്ല സ് അപ്പം അതിലാണ് മക്കളെ കൊണ്ടു വിടുന്നത്. ആ അതുകൊണ്ട് സുഖമാണ് നമുക്ക് പോയി നമുക്ക് കൊണ്ടോയി കൊണ്ടുവിടാനും കറക്റ്റ് ടൈമിലെത്താനായാലും മധുര ഫുഡ്ഡ് അതു കൊണ്ട് ഫു ഫുഡ് കഴി മറ്റേ മദ്രസ്സിൽ പോവു മ്പഴത്തേക്കെ ഇവരു വന്നു കേറുന്നേ അഞ്ച് ഉസ്ത്താദ് പറയാ അഞ്ച് മണിക്കാലും കൊഴപ്പില്ല കൊണ്ടാക് ക്കെന്നു പറയും അപ്പൊ ഫുഡ്ഡു പോലും കഴിക്കീൽ അത്രയും ലേറ്റാവുന്ന ക്ലാസ്സും മിസ് ആവുന്നുണ്ട്, പിന്നെ ആ അതുപോലെ കുട്ടികി ക്ക് ടൈമില്ല വന്ന് കേറി അപ്പന്നെ അതിന്റെ മേളിൽകൂടെ പർദ്ദ എടുത്തിട്ട്.
ആ പിന്നെ ആ സ്കൂൾ വന്നു കഴി ഞ്ഞാൽ കുളിക്കൊക്കെ ചെയ്യാല്ലോ എന്നാലപ്പോ വൃത്തിയാകയും ചെയ്യുള്ളൂ.
വൃത്തിയാവേ ചെയ്യുള്ളൂ ഈ മുസാഹ ഖുറാൻ തൊടാൻ പോകുന്നതല്ലേ അപ്പം നമുക്ക് അത് ഒരു തൃപ്തിയില്ലാതെ ഇതാവുമ്പം മൂന്ന്മണിക് മൂന്നേ കാല് മൂന്നിരുപതാവുമ്പം വീടെത്തേം ചെയ്യും വൃത്തിയായിട്ട് നല്ല പോലെ ഫുഡൊക്കെ കഴിച്ച് സമാധാനത്തില് പോവേം ചെയ്യാം ഉച്ചക്ക് കൊണ്ടവണ ഫുഡ്‌ ഇതൊന്നും ഇവര് കഴിക്കത്തില്ല
ആ അപ്പം പിന്നെ വന്ന് വൈകുന്നേരത്ത് നല്ല വിശപ്പുണ്ടാ വേം ചെയ്യും
ആ വൈകുന്നേരം നല്ല വിശപ്പുണ്ടാവും ഭയങ്കര പാടാ ചോറ് കഴിക്കാൻ ചോറാ കൊടുത്തു വിടുന്നത് ചോറ് കഴിക്കാൻ ഭയങ്കര
അതന്നെ അത് പറയണ്ട ഇന്റെ മോളും അതെ ഒരു ഭക്ഷണം കഴിക്കൂല ഒന്നും വേണ്ടെന്ന വെശക്- വിശന്നിട്ട് വയ്യ ഇവിടെന്തേലും കഴിക് ഇവ്ടെന്തേലും കഴിക്കാനുണ്ടോ ചോറ് വേണാ വേണ്ടാ എന്തേലും ചോദിച്ച വേണ്ട ഒന്നും വാണ്ടേ
എന്നെച്ചാൽ അല്ല വന്നിട്ട് അവര് ചോദിക്കുന്നതേ ഉമ്മ ചോറല്ലേ ചോറ് ചോറല്ലാതെ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടോ ഉമ്മാ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി
ആ അതൊക്കെ പറ്റുള്ളൂ നീ പ്പൊ ഒരു ബിരിയാണി കൊടുത്താല ആ ബിരിയാണി സകല സാധനും പെറുക്കിട്ത്ത് ആ ഒരു വറ്റു തിന്നുന്നത് നൂറ് സിഫത്തും ഫറ്ളാ പ്പൊ സ്കൂളിന്ന് ചോറ് മേടിക്കാൻ സ്കൂളിന്ന് ചോറ് മേടിക്കുമ്പോ സാധാരണ കുട്ട്യേളമ്മള് വീട്ടന്ന് ഉപ്പേരിക്കൊ കൊണ്ടവല്ലോ സ്പെഷ്യൽ ആയിട്ട് വേറെ അതന്നും അതൊന്നും വാണ്ട ആള് ബേകില് പ്ലേറ്റ് വെക്കും വെള്ളം കൊണ്ടവും അതൊക്കെ അവിടെണ്ട് പറയും അവിടത്തെ കഴിക്ക്ണ്ട് പറയും അവിട്‌ത്തൊക്കെ ഇഷ്ടപ്പെട്ടുക്കുണ് എങ്ങനെയാലും കുമ്പളങ്ങ കറി കൊടുത്ത കടല അതിത്തെ കടുക് പെറുക്കിടും ചട്നി കൊടുത്തപറയും കടുക് ആണ് ഇക്ക് വേണ്ടാ പറയും അങ്ങനെ എല്ലാതും പെറുക്കിട്ടേ കഴിക്കുള്ളൂ ഭയങ്കര സിഫത്ത് ഫർളാണ് ഭക്ഷണം കഴിക്കൂല ഇപ്പൊ ഇന്ന് രാവിലെ ചപ്പാത്തി കൊട്ത്ത്ട്ട് നിർബന്ധിച്ചിട്ട് ചപ്പാത്തി ചെറിയ ഒരു തിന്നിട്ട് പിന്നെ ക്രീം ബന്ന് വേണന്ന് പറഞ്ഞ് അവള ഉപ്പ കൊട്‌ന്നൊടുത്തു അത് കൊണ്ടേക്ക്ണു അപ്പൊ പറഞ്ഞു ഇക്ക് ഇത് വാണ്ട ഇക്ക് ഇഷ്ട്ടല്ല ഇക്കിഷ് ഇഷ്ട്ടല്ലാന്നോണ്ട് ഒന്നും കെട്ക്കണില്ല ആകങ്ങണ്ട് മെലിഞ്ഞക്കണ്
ആ ഇവിടെ അങ്ങൻന്നാ ഇവിടെ അങ്ങനെ ഒരു സാധനം കഴിക്കത്തില്ല ഞാന് പിന്നെ പിന്നെ മറ്റെ നൂൽപുട്ടില്ലേ നൂൽപുട്ടല്ലല്ലോ ഇടിയപ്പ നിങ്ങ എന്ത് പറയുന്ന നൂൽപുട്ടന്നല്ലേ അ ആ ആ അ അത് അത് അത് ലാസ്റ്റ് അത്ണ്ടാക്കീട്ട് അതിന്റെ ലാസ്റ്റ് മാവിലേക്ക് കുറേ പഞ്ചസാരയും തേങ്ങിട്ട് ഉണ്ട ഉണ്ട ഉണ്ട ആക്കീട്ട് അതില് എല്ലാം വെച്ച് വേവി വച്ചിട്ട് കൊടുക്കുമ്പോത്തേക്ക് അതിന്റെ മേലില് കൊർച്ച് പഞ്ചസാരയല്ലാംട്ട് കൊടുക്കുമ്പോ രണ്ടെണ്ണം കഴിക്കും
ആ
അല്ല എങ്കില് കഴിക്കലേ ഇല്ല എത്ര ഫുഡ് കൊടുത്താലും കഴിക്കൂല ഞാനില്ല രാവിലെ ഒന്നും കഴിക്കാൻ നമ്മുക്ക് വിഷമല്ലേ ഒന്നും കഴിക്കാതെറങ്ങ
ഇമ്മള് കാക്കുമാർക്ക് കാക്കുമാർ പ്രായത്തിലൊക്കെ അവൾക്ക് ഒരു വയസൊക്കെ ആയപ്പതന്നെ കറില്ലാതെ ചോറ് കഴിച്ചീന്നില്ല അപ്പ ഞാൻ കുടുങ്ങീന്നു ചോറ് വച്ചാപ്പ കറി വെക്കണം ഞാന് കാരണം കറില്ലാതെ ചോറ് കഴി വെക്കുല ഇവൾക്ക് കറീം വേണ്ട ഒന്നും വേണ്ട ആ ഒരു പച്ച കാൺലോൽക് തോന്നി കുട്ടി എന്താ ഇങ്ങനെ വറ്റ് വറ്റി വാരി കഴികണ്ന്ന് ഇന്നാള് ഇതുപോലെ ദിക്ർന് പോയോക്കുമ്പൊ നോക്കുമ്പോ അവ്ടെ ബീഫ്ണ്ട് മോര് കറിയൊക്കെ ഇണ്ട് ഈ കുട്ടിക്ക് ചോറ് കൊടുത്തിട്ട് എമ്മക്ക് കുട്ടി കുട്ടിക്ക് വാണ്ട ചോറും വാണ്ട ഒന്നും വാണ്ട കഴിയാൻ നേരത്ത്ക്ക് ചോറ് വേണം ചോറ് കൊടുത്തപ്പോ ചാറ് വേണം ബീഫ് വേണം വേണ്ട ന്നട്ട് ആ ഒരു പച്ച വറ്റ് തിന്നുമ്പോ ആൾക്കാർ നമുക്ക് കാണുമ്പോ നമുക്കൊരു മടിയല്ലേ വെറും വറ്റ് മാത്രം തിന്നാണേ
എന്നാ എന്നാ ഇവരെയൊക്കെ കൊണ്ടൊയി കടയിൽ പോയ് വല്ല ശവർമ്മയോ അൽഫാ അൽഫാമോ കുബൂസോ അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത അതൊക്കെ എത്ര വേണം അവര് കഴിക്കും
പക്ഷെ അങ്ങനെ വാങ്ങി കൊടുക്കുമ്പോ കുട്ടികളുടെ വയറിനു കേടുവാണ്
കേടുവാണ് എപ്പോഴും വാങ്ങിച്ചു കൊടുക്കാനും പേടിയാന്ന് ഓരോന്ന് ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴത്തേക്കും എപ്പോഴെങ്കിലും എപ്പോഴും വാങ്ങിച്ചു കൊടു
അതന്നെ അങ്ങനത്തന്നെ ഇവിടേം പുറത്തുനിന്ന് ഭക്ഷണം വങ്ങി കൊടുക്കന്നില്ല വല്ലേ എപ്പോഴൊക്കെ വാങ്ങലള്ളൂ
ആ ഇവിടെ എപ്പോഴും വാങ്ങിച്ചു കൊടുക്കല്ലേ പിന്നെ ഇവർക്ക് ഇവരുടെ വാപ്പ പപ്പായെ കാണുമ്പോഴത്തേക്ക് ഒരു വാപ്പ വരുമ്പോ വാപ്പായെ കൊണ്ട് ആ ഒരു പത്ത് പ്രാവശ്യം പറയുന്നു മാസത്തിൽ ഒരു വട്ടം എങ്കിലും വിളിക്കും പ്പ പൈസ എവിടെയ ഞങ്ങൾക്ക് പുറത്തനിന്ന് ഫുഡ് വാങ്ങിക്കേ ഇപ്പൊ ആപ്പ് ഉണ്ടല്ലോ ഗ ഗൾഫിലാണ് ഗൾഫിലാണ് അപ്പൊ ആ അപ്പൊ പറ അപ്പൊ പറയും പിന്നെ ഉമ്മയിടേൽ അയച്ചി ഉമ്മാടെ കൊടുത്തിട്ടുണ്ട് ഉമ്മാടെന്ന് വാങ്ങിച്ച് ഞാ പറയും വാപ്പ അയച്ചില്ല തന്നില്ല കാരണം ഇവർക്ക് എപ്പഴും വേണം ഫുഡ് ഇങ്ങനത്തൊ അപ്പൊ നമ്മളെ എപ്പഴും വാങ്ങിച്ചു കൊടുക്ക, അപ്പൊ അയ ആള് സമ്മയ്ക്കില്ല ആള് പറയും വാങ്ങ്ച്ചു കൊടു ക് കൊടുക്ക് മക്കൾക്ക് വേണ്ടിട്ടല്ലേ ഞാൻ കഷ്ടപ്പെടുന്നേ വാങ്ങിച്ച് കൊടുക്ക് കഴിക്കട്ടെ, എന്നാള് പറയുന്നെ.
ഞാനധികം ഇവിടെ വീട്ടിലെന്നെ ഫുഡ്ണ്ടാക്കലാണ്, വീട്ടിലൊക്കെ അധികം ഹസ്ബൻഡ് മേടിക്കാറയും മേടിക്കണ്ട ഒരുപാട് കാശ് കൊടുക്കും വാണം അമ്മക്ക് ആ പൈ ഇവട്ന്നാവുമ്പോ അമ്മക്ക് തോനെണ്ടാവും ചെയ്യല്ലോന്നെക്കെ പറഞ്ഞിട്ട് ഇവിടെ വീട്ടിലെന്നെ ഇവടെ വല്ലപ്പോഴൊക്കെ അങ്ങനെ എപ്പളേലൊക്കെ ഒന്ന് മേടിച്ചെങ്കീ മേടിക്കും, അങ്ങനെള്ളു. പിന്നെ ഇവല് ഇത്പോലെ വെറൈറ്റി എണ്ണക്കടികളൊക്കെണ്ടാക്കുവേ അമ്മള് പലതരം എണ്ണക്കടികള്ണ്ടല്ലോ. അത് ആ കുക്കിംഗ്‌ അറിയുന്ന ആളാണ് ന്റെ ഹസ്ബൻഡ് അപ്പൊ വൈകുന്നേരം ബാക്കിള്ളതൊക്കെ ഇണ്ടെങ്കില് കൊണ്ട് വരും അത് കണ്ട് കണ്ട് മടുത്തിട്ട് ക കണ്ടിട്ട് വേണ്ടായിന്ന് പറഞ്ഞമാരി അമ്മക്കെന്ത് സാധനം അമ്മളെ വീട്ടില് സ്ഥിരായിറ്റിണ്ടാമ്പം അമ്മക്കൊരു മടു
മടുപ്പാണ് ആ. പക്ഷെ അത് രണ്ടൂസം നിന്നോക്കിയാണ് അപ്പഴത്തേക്ക് അതിന്റെ വില മനസ്സിലാവും.
കിട്ടലില്ല അപ്പോ പിന്നെ കുട്ട്യേക്ക് വേണന്ന്ണ്ട് പക്ഷ ന്നാലും മോള് കഴിക്കൂല. മോൾക്കങ്ങൻത്ത യാതൊരൂ സംഭവൂ ഇഷ്ടല്ല. അതിലെണ്ണക്കടിയ്ക്കോട്ടെ എന്തേയീക്കോട്ടെ ഒന്നും വാണ്ട ഒരു കഷ്ണൂ വാണ്ട അങ്ങനെ നടക്കും, എന്നാ ബേക്കറി ഐറ്റംസൊക്കെ കൊടുത്താലോ കഴിക്കും ചെയ്യും. ചോലിക്കെന്താ കൂട്ടാൻ വെച്ചേ? ചോലിക്ക്ന്താ കൂട്ടാൻ വെച്ചേ?
മീൻ ഇണ്ടായിന്, മീൻ കറി വെച്ച് മീൻ കാച്ചി
ആ.
പിന്നെ പച്ചക്കറി ഇണ്ടായി.
ആ.
ഞാന് രാവിലെ ര, ആ പണിയെല്ലാം കഴിഞ്ഞൂ
ഇനിങ്ങനെ വെർതിരിക്കാവുല്ല ഇനിങ്ങനെ ഫോണ് കാണേയ്ക്കും യൂട്യൂ ബില് ങ്ങനെ കാണലേക്കാരംലേ
ആ യൂട്യൂബില് നോക്കും, ഇല്ല ഞാനിപ്പോ ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെക്കെ വിള്ച്ച് കഴിയുമ്പോ തന്നെ പന്ത്രണ്ട് മണി ഒരു മണിയാവും. പിന്നെ അത് കഴിഞ്ഞ്, ആ അത് കഴിഞ്ഞിട്ട് ഇനീപ്പോ കുളിച്ചിട്ട്, കുളിക്കുമ്പോ കുളിച്ച് നിസ്കരിച്ചിട്ടൊക്കെ അങ്ങനെത്തെ ഇതൊക്കെ കഴിയുമ്പോഴത്തേ ക്കീ രണ്ട് മണി രണ്ടര കഴിയും രണ്ടര കഴിഞ്ഞ്ക്കുമ്പ പിന്നെ മക്കളെ വിളിക്കാൻ പോവ ആ അപ്പൊ പിന്നെ പിന്നെ അവര് വന്ന കഴിഞ്ഞ ഒരു ടെെമൂണ്ടാവല്ല, ഒരാക്ക് ഒരാക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്ണ്ട് അതിനെ കൊണ്ടാ ട്ട് വന്നേന് ശേഷം ബാക്കി രണ്ടാക്കും ട്യൂഷനിണ്ട് ആ രണ്ട് ട്യൂഷന് കഴി കഴിയുന്ന നേരം കൊ
പോകുന്ന വല്ല്യ മക്കളാണോ?
എ മോ മോന് ഏഴാം ക്ലാസ്സില് മോള് രണ്ടാം ക്ലാസ്സില് ആ മോന് ഏറ്റും ഇളയ മോളുണ്ട് അത് ആള് എൽ കെ ജി അപ്പൊ ആളെ ഞാൻ ട്യൂഷനയക്കുന്നില്ല ഞാന്നെയാണ് പഠിപ്പിക്ക്ന്നത്. അപ്പൊ ആള് എന്റെടുത്തിരിക്കാൻ കൊറച്ച് പാടാ. അപ്പൊ അതുകൊണ്ട് ആളെ പിടിച്ചിരിത്തണം ഇവര് ട്യൂഷന് പോകുമ്പോഴേ അവനെ പിടിച്ചിരി, ആ മോളെ പിടിച്ചിരുത്താൻ പറ്റൊള്ളൂ.
ഉം
പിടിച്ചിരുത്തി എന്തങ്കിലൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് കൊടുക്കുമ്പയത്തേക്കും അടുത്താള് ട്യൂഷൻ കഴിഞ്ഞ് വരും.
അതെ അതെ പിന്നെ വേറെന്തൊക്കെണ്ട് വിശേഷം? ഞാനെന്നാ വിള്ച്ച് വിളിക്കണ്ട്ട്ടോ.
ആ ആ ആ.
ഓക്കെ ഓക്കെ.